ഹലോ ആ കേക്കാ കേക്കാ ഞാൻ പറേണ കേ ഞാൻ പരീനത് കേക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ വിശേഷം ആഹസുഖായിട്ട് പോന്നു ഇന്നിപ്പോ സാറ്റർഡേ ഒക്കെല്ലേ അപ്പൊ മക്കളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഓരോ തിരക്കളൊക്കെയാണ് ആ അന്ന് ഇവിടെ ക്ലാസ്ല്ല വെയിലൊക്കെ ഇണ്ട അവിടെ നല്ല വെയിലാണ് പുറത്ത്
അവിടെ നല്ല വെയില മഴക്കാലണ്
ആ ആ ആ അതെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല ഞങ്ങള് പാടത്താണ്
അത് ശെരി ആ പാടത്തൊക്കെ ആവുമ്പോ പിന്നെ വെള്ളൊക്കെ അങ്ങനെ ഒന്നുമില്ലെങ്കിലും അടുത്ത് കിണറെങ്കിലും ഉണ്ടാവല്ലോ
ആ ആ ഒരു മഴഴെയ്താൽ മതി ഞങ്ങൾക്ക് കിണർ ആ ഫുള്ളാ കിണർ
തോടും പിന്നെതൊക്കെ മുന്ന മുന്നുകൂടണ്ടോ
ആ വീടിന്റെ അപ്പുറത്തത്തെ വീടിന്റെ അപ്പുറത്ത ഇണ്ട്
അ ശരിപ്പൊക്കെ നല്ല വെള്ളം ഉണ്ടാവല്ലോ മഴ കുറവായത കൊണ്ട് കുറവനേക്കാരല്ലേ
ആ കൊറവാണ് മഴ പെയ്താ നല്ല ഒഴുക്കാണ്
ആ നല്ല ഒഴുക്ക് ണ്ടാവും
ആ കേറൂ
ആ ശ
വല്യ കുഴപ്പല്ല നമ്മളെവിടക്കണ്ട് കേറൂല
കേറൂലല്ലേ അന്നാലും തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോളേ ഒരു നാലു ദിവസ ഒക്കെങ്ങനെ തുടർച്ചയ്ട്ട് പെയ്യുമ്പം
ഉം പ്രാവശ്യം അങ്ങനെ മഴ കിട്ടിട്ടില്ല
കിട്ടയില്ല തുറന്ന ടൈമില് വിചാരിച്നിലേ നല്ല മഴയാണ്ന്ന് സ്കൂള് തുറന്ന ആ പറ്മ്പോ രണ്ടു ദിവസ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വിചാരിച്ച നല്ല മഴണെന്ന പിന്നെ അങ്ങനെ ഇടെ പോയി
ഇനി എപ്പൊക്കൊക്കെ നിക്കാനോ ആവോ മഴ
ആ ചിലപ്പോ
ആ സമയത്ത് നല്ല മഴക്കാറ് നല്ല മഴക്കാറേക്കാരം
മഴക്കാറക്കെണ്ട് പക്ഷെ മഴ പെയ്യിണത് അത്രരു ശക്തിയില് പെയ്യിണില്ല
ആ ഇന്നലെ പെയ്തുന്ന് പക്ഷെ അതില്ല നല്ല മഴേണ് ന്ന് പറ അയ്നുമാത്രള്ള മഴയൊന്നുല്ല ഒന്ന് ച ചാറൽ ചറിപ്പോവാ
ല്ലെ ഉച്ചന്റെ ശേഷം ഇവടെക്ക ങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു ആആ ഇപ്പൊ ഞാനും വിചാര്ച്ച് പ്പൊ ഇപ്പന്നർഞ്ഞാ മഴ പെയ്യാനും പൂതിയായി
ആ നല്ല ചൂടാണ്
ആ ചൂടായിട്ടേ ആ നാലീസം മഴ പെയ്തന്ന് നമക്ക് ഫാനിന്റെ ആവശ്യല്ലേ കാരണം കെടന്നൊറങ്ങാ സുഖാണ് മയ യാലേ
ആ പിന്നെ കൊതുകിന്റെ ശല്യാണ് ആകെള്ളാരു പ്രശ്നം
അതെന്താറിയോ ഈ വെള്ളങ്ങനെ കെ നിക്കല്ലേ നമ്മളിപ്പ അവടിം ഇവടെ ക്കെ ആ അങ്ങനെക്കെ ണ്ടാവും ചെലപ്പോ ഈ വാർപ്പിന്റെ മോളിലെന്നെ ഇതൊക്കെപ്പ ഞാന് നാലീസം മുന്നേ കേറ്യോക്ക്യപ്പളാ കണ്ടെ ത് വെള്ളം അതായത് ഞാൻ ചൂടുകാലത്ത് ഞാന് ഹോൾസൊക്കെ അടിച്ചിട്ട്ണ്ടായിര്ന്നേ ന്നിട്ട് വെള്ള അങ്ങനെ അ് ഏകദേശം ഞങ്ങള് ടാ നെറൂലെന്നെ അപ്പൊ അവട്ന്ന് ഞാൻ മോട്ടർ ട്മ്പോം ജസ്റ്റ് നല്ലോ ടെറസ് ന്നനച്ച് വെക്കും എന്നിട്ട് ഹോൾസുകളൊക്കെ ഓട്ടകളൊക്കെ അടിച്ചാട്ട് അപ്പൊ കൊറച്ച് വെള്ളം അങ്ങനെ പൂലായി നക്കല്ലോ അപ്പോ നമുക്ക് കിടക്കാ സുഖ വർ അതില്ലാ കെട്ടി നിർത്തണ്ട് പിന്നെപ്പ ഈ മഴ പെയ്ത ഇപ്പം ഞാൻ ശ്രദ്ധേൽന്ന് വിട്ടുപ പോയിട്ടി എന്റെ അപ്പനാല്സം ന്നെടാങ്ക് ഒന്ന് കയറി നോക്കിയപ്പോണ്ട് അവിടെ വെള്ളം കെട്ടിക്കണം അപ്പൊ അതുണ്ടാവും കൊതു കൊതുകിനെ എന്റെ പ്രശ്നേ
ഞങ്ങളത് കെട്ടി നിർത്തല്ല ഞങ്ങളത് മേലത്ത് ഈ മാവിൻ്റെ ഇലയൊക്കെ വീണാണ്ടേ മാമ്മത്ത എല വീനാണ്ട് ഹോള അടഞ്ഞ അപ്പൊ വെള്ളം കെട്ടി നിക്കണ
ആഹ നിക്കാണ് അത് നമ്മൾ ഇങ്ങനെ എപ്പോഴും പോയി അടിച്ചു വരു ലല്ലോ എ പ്ലെങ്കിലൊക്കെ കൂട്ടി അടിച്ച് വാരിടകല്ലചെയ്യാ. ആ അതാണ് പ്രശ്നം. അതാണ് ഓപ്പൺ ഡർസ് ആകുമ്പോം പിന്നെ പിന്നെ നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങന ചാഞ്ക്കണണ്ടെ നല്ല ഇലകൾ കൊയ്യചെയ്യും അതാണ് അപ്പൊ ഇങ്ങനെ ഹോൾസ് അടഞ്ഞിക്കല്ലേ.
ല്ലെ ആകെച്ചീ ഞാണ്ട് നിക്കാണ്
ആഹ ആ ചീചില് നീഈപ്പ ചേരാട്ട.
ആഇഷ്ടം പോലെയാണ്
ആ അതൊക്കെ നമുക്ക് ഈ മഴ ങ്ങടു പെയ്താലൽ ഇങ്ങടെ ചുമരുമ കൂടെ വരും ഈ ചേരാട്ടകളൊ
ആഹ അകത്ത് കുടക്കെ വരുവേ
ആഹ വരുവേ നമ്മള് പട്ടെന്ന് കുട്ട
ചെറിയ കുട്ടിയള് ആ ചെറിയ കുട്ടികളൊക്കെ ചെറിയ കുട്ടില്ലതാണ്. ഇപ്പോ ഓ ചേരാട്ട
ആ് ചേരാട്ടാ കയ്യിലിടുത്ത് ആ കയ്യില എടുത്ത് കയ്ല് ട്ടനമ്മള അറിയ ഇവരെന്നും ചെയ്യൂലല്ലോ ചേരാട്ടന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യൂലല്ലോ?
ആഹ എന്റെ കുട്ടിയാണെങ്കി ചേരാട്ടാന്നല്ല ചേരാട്ട ിനും പാചന ഒ ഒക്കത്തിനും പിടിച്ചന്നു പിന്നെ ആന നടന്നും പിടിച്ചും
അങ്ങനെ ആകുമ്പോൾ വായക്ക എടുത്തൂടേ കാരണം കൈ പിടിക്കണ വാര്ല്ല വാഴക്കൊക്കെ എടുത്ത് ട്ടാല്ആ വായക്കൊക്കെ എടുത്തിട്ട അതെങ്ങനെ എന്ത ആയി കഴിഞ്ഞാലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചാ മതി എടുക്കെടുക്കേ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി ഞാനിപ്പോ കുറച്ച ദിവസം പറഞ്ഞ ചുമരുമലുണ്ട് കുട്ടികള് കാണിച്ചന്ന് പീക്കള് ഇങ്ങനെയൊക്കെ മറ്റേ നമ്മള നല്ല തൊപ്പള്ള വീഉണ്ടല്ലോ? ആഹ അത് അത് ആഹ തെപ്പപ്പഴുന്ന് പറയും അത തന്നെ അതങ്ങനെ മെലോട്ട് ഇങ്ങനെ കയറി പോവണ്ട്. ഒരീസം ചേരാട്ട ഇണ്ടായിന അപ്പൊ മഴ ആകുമ്പോ ഈ കൊതുകിന്റെ ശല്യങ്ങള് പറഞ്ഞ പോലെ നല്ലോണ്ട് അത് ശ്രദ്ധിക്കും വേണം ആ കൊതുക് കടിച്ചിട്ട് നമ്മുക്ക് രോഗം പകരണത്
ആഹ ഡെങ്കി കൊതുക് നല്ലോണം ഇണ്ടേനോ
ആ അതന്നെ പ്രത്യേകിച്ച് ആ ഈവനിങ് ടൈമിലൊക്കെ നല്ല കൊതുക ഓ ഫുഡ്ക്കെയി ഫുഡ്ക്കെ ആയണ്ട് ഇപ്പോഇനിയിപ്പോം കഴിക്കണം ചെറിയ മോള് അംഗൻവാടി പോയി ണ്ട ഇപ്പ സെക്കൻ് സാറ്റർഡേ ഒന്നല്ലല്ലോ അപ്പൊ അവൾക്കുണ്ട് ആഹ് ഓൾക്കണ്ട് ഓള് പോയിന മൂന്നാളാണേ
ആഹ ആഹ
ആഹ് അപ്പൊ പിന്നെ ആ ചെറിയ കുട്ടി ആ മൂന്നര മൂന്നര വയസ ഞാനൻ ആക്കി കൊടുക്കും. വല്യോള് മൂന്നിലാണ് വല്യയാള്
ആഹ
അതിന് തായുള്ളത രണ്ടാം ക്ലാസ് അങ്ങനെക്കെ അപ്പൊ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കായിട്ട് അങ്ങനെ പോവുന്നു പിന്നെപ്പ ഇന്നും രണ്ടുസം അവധി ണ്ടെങ്കിലും വർക്കുകൾക്ക് കൊറവുണ്ടാവൂല്ലല്ലോ അപ്പൊ വർക്കുകളൊക്കെ ഓരോന്ന്ങ്ങനെ ചെയ്തോണ്ടിരിക്കണ് ആ
ഡിറ്റേഷനിണ്ട് തിങ്കളാഴ്ച അപ്പൊ അയിന് ഓള് വടെല്ല
അതെ ശെരി വിര്ന്ന് പോയോ രണ്ടിസം ലീവ് ട്ട്യപ്പോ വിര്ന്ന് പോയിട്ട്ണ്ടാവും ആ
ക്ക്ണെ ഓള് വിൾച്ചിട്ടാണെങ്കി വെര്ന്നില്ല ഇബടെ വന്നാ പഠിച്ച ണ്ട്യേരൂല്ലേ ഞാൻ വെര്ന്നില്ലാ ർഞ്ഞാണ്ട് ഫോം വിൾച്ചുമ്പോ അതാ ഓള് പറണേ
ക്കെ കൂടണ്ട് ചെയ്യും
ആ അപ്പൊ ഒൽക്കുംതന്നെ
ആ അത് ആ ഒർപ്പല്ലേ ഞാൻ ഇവരോടെപ്പളും ഇവര് ഡയറി ഒക്കെണ്ട് അന്നാന്ന് ചെയ്യാതെങ്ങനെ ആ നാളെല്ലല്ലേ സ്കൂള് മറ്റനാള്ല്ലല്ലേ സ്കൂള് ആ ന്നട്ട് ഞായറാഴ്ച ഇര്നാണ്ട് ചെയ്യും തലേന്ന് ര്ന്നാട്ട്
ചെയ്യും ആ ഞാറാഴ്ച്ചണെങ്കി എവ്‌ട്ക്കേലൊന്ന് പോകാന് എല്ലാർക്കും ലീവ്ണ്ടാവുമ്പോ എവ്ട് ക്കേലൊന്ന് പോ
ആ അത് അത്രേണ് അത് അത്രേണ് ആ ഞായറാഴ്ച എന്തെങ്കിലും എല്ലാര്ക്കും ലീവ്ണ്ടാ ഒന്ന് പൊർത്ത് പോവൊല്ലോ അല്ലേപ കല്യാണോ എന്തെങ്കിലും പരിപാടികളായിട്ടെന്നെ ണ്ടാവും ആ അപ്പന്നാ ടൈമാണ്ട് പോവും ഇല്ല പിന്നെ രാ ത്രി വര്ണങ്കില് ടൈമാവും ഞ്‌പ്പ മ്മള് ഉച്ച ച്ച കാരം ചെല് പ്പോ പൊർത്ത് പോവാണെങ്കി തന്നെ പോവ്വാ ഏ അട്ത്ത് ഒക്കെ എട്ക്കെങ്കിലൊക്കെ ചായു ടിക്കാനോ ചോർന്നാ നോ അങ്ങനൊക്കെ പോവാണെങ്കിൽ ലെന്നെ
വൈകുന്നേരക്കാരം രാത്രി ആകെ ര്ന്ന് പഠിക്കൊള്ളൂ അല്ലാതെ ഇരിക്കൂലല്ലോ
ആ അല്ലാതെ ഇരിക്കൂലല്ലോ
ഉം രാവിലെ കളിക്കണ ടൈ മാണാറിം പ പഠിച്ചുമ്പോ പഠിച്ചാ വിൾച്ചാ പറിം ഏ
ആ വൈന്നാരം തീരി ര്ക്കൂല വൈന്നാരംന്ന് പറിണെ ഓലെ കളിന്റെ ടൈമാ ആ ഒരു നാലെ റ്റു അഞ്ച് സ്കൂൾട്ട് വന്നാ തന്നെ വേഗം ചായ എന്തേ കുടിക്കാ പണ്ടൊക്കെ അമ്മള് ചോറൊക്കെ തിന്നേണ്ടായിന്ന് ഇപ്പൊ ചായ എന്തെങ്കിലൊരു കടി അഅ് തിന്നാ പിന്നെ കളിക്കാൻ പോവ പിന്നെ നമ്മള്
ഇപ്പത്തെ കുട്ട്യേ ക്കങ്ങനെ ചോറ് ഇതൊന്നും പറ്റൂലല്ലോ
ഇല്ലെയ് ചോറൊന്നും കുട്ട്യള് കഴിക്ക്ണില്ല
എന്താ വാണ്ട്യത് വൈകുന്നേരം വരുമ്പോത്തിനർഞ്ഞാണ്ട്
ആഹ അതന്നെ അതന്നെ ഞാ അതെന്നെ അ ഇഷ്ടമാണ് പിന്നെ എന്നും നമ്മള് എണ്ണക്കടികളും ഇതൊക്കെ കൊടുക്കണായിട്ടും ബെറ്ററ് എടക്കൊക്കെ ചോറും നമ്മൾ ഉച്ചത്തെ ചോറും കറിയോ അല്ലെങ്കിൽ നല്ല നല്ല എണ്ണ കുറഞ്ഞാട്ടുള്ള കടികളൊ ണ്ടാവുലോ
ആഹ് ഞാന് കൂടുതലും പഴം പുഴുങ്ങി കൊടുക്കുക മുട്ട പുഴുങ്ങിയത്
മുട്ട ട്ടെക്കെ ഇണ്ടല്ലോ അതന്നെ ഓൽക്ക് ദിവസം നാലണീച്ചൊക്കെ വെച്ച് പീങ്ങി കൊടുത്താല് ആഹ് മറ്റേ മുട്ടനാട്ടിൽ നല്ലതും ആണ് ആ കാടമുട്ടൊക്കെ അപ്പൊ അതങ്ങ് കൊടുത്താ മതി പിന്നെ നമ്മള് ഇവര്ക്ക് ആഹ് അതന്നെ തിന്നാല് അല്ല ചെറിയ ആള് നിന്നിട്ട് എന്താ തിന്നാൻ കൊടുക്കല് എന്താണ് ഫുഡൊക്കെ കഴ ക്ക്
ആഹ് ഓക്ക് കൊഴപ്പൊന്നുല്ല ഫുഡ് കഴിക്കണ് ഇപ്പ സുഖല്ല ഈ കാലാവസ്ഥാന്റെ മാറ്റം കൊണ്ടാണ് ജലദോഷം ആഹ്
നമ്മളെന്നെ അവസ്ഥ നമ്മക്കറിണല്ലേ ജലദോഷം പിടിച്ചാലേ
ഇന്നലെ ഇപ്പോ ഹോസ്പിറ്റലിൽ പോയി എക്സറേ എടുത്തു എന്താ നിമോണിയ ചെക്ക് ചെയ്തു കൗണ്ട് നോക്കി അയിലൊക്കെ നോർമലാണ് പക്ഷെ പനിക്കാണ് പെരും പനി ആ നല്ലോണായിക്കണ് ഇപ്പൊ ഒരു മാസത്തിന്റെ അടുത്തേക്കണ് തൊടങ്ങീട്ടേ
ആ അതെന്താറിയോ കഫക്കെട്ട് കൂടിയാല് ന്യൂമോണിയാവും പിന്ന അഡ്മിറ്റ്‌ കാര്യങ്ങൾ ഒക്ക കൂടെ ആയാലെ
ഇപ്പൊന്നുംല്ല അയില് അപ്പൊ ഡോക്ടർ പറയും ഈ മരുന്ന് കൊടുത്തിട്ടൊന്നും മാറാത്തത് എന്താ അപ്പം വേറൊരു മരുന്ന് എഴുതിക്കണം അതെഴുതീട്ടും കൊടുത്തിട്ടും കൊറവില്ലെങ്കി ആ ഇനി തിങ്കളാഴ്ച നന്നാട്ട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടിണ്ട്
ഏ തന്നെ
ഉം അപ്പ ഞാൻ അതിന് മുന്നേരു വട്ടം ഇങ്ങളോട് പറഞ്ഞതാ വെള്ളത്ത് ഇതില് ഇപ്പൊ കുളിച്ചിട്ടന്നെ ഇപ്പൊ കൊറേ ദിവസം ആയിക്കണ്
തന്നെ എ് മായപ്പാട്ടില് എങ്ങാനും ഇതായാ മതിയല്ലെ എങ്കില്
പനി ഇതൊക്കെ ആയതോണ്ടേ ഞങ്ങൾ ഓ ഓള് എഴുന്നേക്കണേന് മുന്നേന്നെ ഈ പൊറത്ത് പൊറത്തുള്ള പണികളൊക്കെ വേഗം തീർക്കും അലക്കാല് തൊടക്കാലലി ഈ വെള്ളത്തിന്റെ പണികളൊക്കെ ഞങ്ങളെല്ലാം ആ അങ്ങനെത് തീർക്കലാണ് ഞങ്ങള്
അത് ശരി അപ്പം പിന്നെ കഫ കഫക്കെട്ട് എന്താറിയോ ആവി പിടിച്ചാല് റെഡി ആവൂല്ലേ എടക്കിടക്ക് ഇങ്ങനെ
എങ്ങനെ
ആവി പിടിച്ചോക്ക
ആവി പിടിച്ചിട്ടുണ്ട് ആവി ഇപ്പം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മരുന്ന് മാ കിട്ടിയണ്ട് ആവിടിക്കണണ്ട് മെഷീന് ഞങ്ങളെ വീട്ടിലിണ്ട്
ആ അതെ അപ്പൊ വീട്ടിലിപ്പോ എല്ലാരും വാങ്ങ
ആ ഞങ്ങള് വാങ്ങിട്ട് കാലം അയിന്റെ ഏ
എന്നാത് നമ്മക്കേ ആ മരുന്ന് ഇണ്ടായാലേ നമ്മക്കന്നെ ആവി പിടിച്ചു കൊടുക്കോർക്കറിയാം നമ്മള ആദ്യക്കെ ഇങ്ങന ഹോസ്പിറ്റലില് ഓരോ നേരം വെച്ച് പോ
ഇപ്പ പോവണംണം അതൊരു ബുദ്ധിമുട്ട് ആരും കിട്ടൂല്ല പോവാനെല്ലാരും ജോലി പൂവുമ്പേയ് പിന്നെ നമ്മള് കുടുങ്ങുംങ്ങട്ട്
ആ പറയാണ്ടോ ഇപ്പ ഇതാവുമ്പോ നമ്മക്ക് അളവ് നോക്കിയട്ട് ഓൾക്ക് ചെയ്ത് കൊടുത്താമതി നമ്മള് ക അ് പിടിച്ചു വെ ച്ചാ ചെലർക്ക് മക്കക്ക് ഇഷ്ടവൂല്ല നോ ക്ക നല്ല കരയും
ആ ഞാൻ കൈയ്യും കാലും ഒക്കെ പിടിച്ചാണ്ട് വെക്കലാണ്
ആ അതന്നെ ഒരാളുംകൂടെ വേണ്ടി വരൂല്ലേ ഒറ്റ
ആ അല്ലെങ്കി ഫോണില്എന്തേലും ഇട്ടൊടുക്കണം
ആ അങ്ങനൊക്കെ അതൊക്കെല്ലേ ഇപ്പഴത്തെ കുട്ടികളൊക്കെ നടക്കോള്ളേ
ആ മൈൻഡ് മാറേണ്ട എല്ലാരും പറയും ഫോണില് എന്താണ്റിയ പക്ഷെ നമ്മ ക്ക അങ്ങനത്തെ കാര്യത്തിനൊക്കെ അതൊക്കെ ഉപകാരത്തിപ്പെടുന്ന കാര്യാണ്
അത് ശരിയാണ് ചെലപ്പോ ഞമ്മക്ക് നിയന്ത്രിക്കാൻ പറ്റൂല പക്ഷെ ഒ അത് ഒരു കാണിച്ച എത്തിയൊരു കാര ഇങ്ങള് എന്തേ കണ്ടാ ഓളില് ചെലപ്പ കൊറച്ചേരെങ്കില് കുറച്ചേരം അത് അടങ്ങിരുന്നാൽ ഇയമുക്ക് ഈ ഒരു കാര്യം നടക്കും ചെയ്യും
ആ ചെല വാഗം നോക്കുമ്പം ആ ആ എന്നാ ശരി
ഓക്കെ